ഹലോ കേക്കാവോ
ആഹ് കേൾക്കാം കേൾക്കാം എന്തുണ്ട് വിശേഷം
സുഖം തന്നെ അവിടോ
ഇവിടെയും സുഖം തന്നെ സന്തോഷായിട്ടിരിക്കുന്നു
ആഹ് ആഹ് ആഹ് കെടക്കാറൊക്കെ ല്ല്യാ ആഹാ മഴയൊണ്ടാരുന്നു കൊറച്ച് മുമ്പ് ഇപ്പൊ തോന്നു നിക്കുവാ
ആഹ് കെടക്കാറായില്ല ഞാനൊരിച്ചിരി കഴിഞ്ഞു കിടക്കാന്ന് വെച്ചു ഇന്നെനിക്ക് ഭയങ്കര ക്ഷീണവാരുന്നേ
ആഹ്
എന്താന്ന് വെച്ചാ ഇന്നിപ്പൊ ഞങ്ങള് കുനിഞ്ഞ് നിന്നല്ലേ ഈ പുല്ല് വെട്ടുന്നത് മുളകിന്റെ ആഹ് കുനിഞ്ഞിന്നു ശരിക്കും കുനിഞ്ഞ് നിന്ന് പുല്ല് വെട് ട്ടി ആ ചോട്ടിലെ പുല്ല് ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് നമ്മള് പറിക്കണ്ടേ അപ്പൊ അതിന്റെ ആഹ് നടുവേദന എടുക്കും ആ കൊച്ചിന് ഭയങ്കര നടുവേനയാരുന്നു അപ്പൊ ഞാനിപ്പിനു വന്നിട്ട് റെസ്റ്റേ എടുത്തില്ല വന്ന് പിന്നെ ഇവടെ വന്നു കുഞ്ഞുങ്ങക്ക് ചായ ഇട്ട് കൊടുത്തു പിന്നെ മീന് ച്ചിരണ്ടാരുന്നു അത് വെട്ടി കൊറച്ച് വറുത്ത് ഇച്ചിരി കറീം വെച്ചു പിന്നെ മാമ്പഴം ഒണ്ടാരു ന്ന് മാമ്പഴം ചെത്തി വെച്ച്കയ്ഞ്ഞാ ഇവന്മാര് അക്കെ എടുത്ത് കഴിച്ചോളും അപ്പൊ അങ്ങനെ അത് ചെത്തി പൂളാക്കി നല്ല ഭംഗിയായിട്ട് വെച്ചു അങ്ങനെയുള്ള കൊരേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെ പ്രാർ ത്ഥിക്കാനിരുന്നു അങ്ങനൊള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ പിന്നെ ഇപ്പഴാ ഒന്ന് ഫ്രീആയിട്ടിരുന്നേ പിന്നെ വെശ്ക്കണ്ടായിരുന്നു അപ്പൊ നേരത്തെ ചോറുണ്ടു ഞാൻ വെശ്ന്നപ്പോ
ആഹ് ആഹ് എന്തായാലും ന്നെ വേ അധികം ജോലിയൊക്കെ ചെയ്തതല്ലേ നേരത്തെ അങ്ങ് കെടക്കുന്നയ നല്ലത് ഏഹ് നടുവിനൊരു റെസ്റ്റ്‌
ആഹ് നമ്മടെ ശരീരം നമ്മള് ഓവർ പണിയെടുത്താ നമ്മടെ ശരീരം നോക്ക ക്കില്ലെങ്കി ലാസ്റ്റ് നമുക്ക് വയ്യാണ്ടാവും
ആന്നു ആന്ന്
നമ്മുടെ ശരീരത്തിന് നമുക്ക് ശരീരം ക്ഷീണിക്കുമ്പോ നമ്മുടെ ശരീരം പറയും ക്ഷീണാവാന്ന് അപ്പൊ നമ്മള് റെസ്റ്റ് എടുത്തോളണം അല്ലെ നമ്മുടെ ശരീരം അം പിന്നെ അതിന് വഴങ്ങി തരത്തില്ലാന്നാ പറേണേ
ആന്ന് ആഹ് ആഹ്
അങ്ങനെയൊക്കെയുണ്ട് ഒത്തിരി കാര്യങ്ങള് ഇങ്ങനെ ഓരോരുത്തര് പറേണേ കേട്ടാട്ടോ ഞാൻ പറഞ്ഞത്
ആന്ന് ആഹ് ആഹ് പിന്നെ അഹാ ശെരിയാ പിന്നേ പിന്നെ ശെരിയാ എന്തായാലും നടുവിനൊന്നും കൊഴപ്പൊല്ലല്ലൊ അ ത്രയും നേരം നിന്ന് പറിക്കാനൊക്കെയുള്ള ശക്തി ഉണ്ടല്ലോ ദൈവമേ
അതെ തെ ദൈവത്തിന്റെ കൃപയാലും അസുഖവും ദൈവം തെരാ വര് ത്തീട്ടില്ലാട്ടോ എനിയ്ക്ക്. പിന്നെ കുഞ്ഞുങ്ങളുടെ രണ്ടും ഓ പ്രേഷൊക്കെ ആയിരുന്നു രണ്ടും ഒ അടുപ്പിച്ചടുപ്പിച്ചുള്ള സിസേറിയനായിരുന്നു
ആഹ്, ആഹ്, ആഹ് എനിയ്ക്കും സിസേറിയനായിരുന്നാ അതെല്ലാം ആ താ ആഹ് രണ്ടും സിസേറിയനായിരുന്നു പിന്നെപ്പൊ ഒരു വർഷം നുമ്പ് ഒ ഓവ് ലേക്കായി യൂട്രസ് എല്ലാം റിമൂവ് ചെയ്ത് ആഹ് അയിന്റെ സർജറിയും കഴിഞ്ഞു. ആഹ്, പെട്ടെന്ന് ഓ ഇതിനകത്ത് ഓവറിയ്ക്കകത്ത് ഒരു മൊഴായായിരുന്നു. അങ്ങനെ അതും എട്ത്ത് കളഞ്ഞു. അപ്പൊ അതിന്റെതായ ചെല ബുദ്ധിമുട്ടുകളും ശരീരത്തിന് ബലക്കുറവും ഒക്കെ ഉണ്ട് പിന്നെ നമ്മളൊരു പടഒക്കെ അടിച്ച് ഇങ്ങനെ അങ്ങ് ജീവിക്കുവാ
നമ്മളെപ്പഴും ഉം മാരകമായ രോഗങ്ങളൊന്നുംണ്ടാവാതെ കാക്കാനും നമ്മൾക്ക് പെട്ടെന്നുള്ള ആപത്തനർത്ഥം മരണങ്ങൾന്നെല്ലം വിടിവിയ്ക്കാനൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കണം അപ്പൊ പിന്നെ നമുക്ക് കൊറേയൊക്കെ നമുക്ക് കാവല് സൂക്ഷിപ്പ്ണ്ടാവും ദൈവം അങ്ങനെ
ആഹ്, ആഹ്, ആഹ്, ആഹ് എപ്പഴും പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പഴും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ടായിരിക്കും ദൈവം അത് വേറെ ഒന്നും ആക്കാതെ അത് നമ്മളെ കാണിച്ച് തന്നത്. ആഹ്, വ വലിപ്പം അത് ഇങ്ങനെ ഒ പ്പറേഷൻ ചെയ്ത് ഹസ്ബൻഡിനെയൊക്കെ കാണിച്ചായിര്ന്ന്. കാണിച്ചപ്പം നമ്മുടെ ഒരു ഒരു രണ്ടര കിലോ ഉണ്ട് അത് വലിപ്പം ഏകദേശം നമ്മുടെ ഒരു ആഹ്, ഒരു ചെറിയ തേങ്ങ ഉണ്ടല്ലോ നമ്മുടെ ഒരു കമ്പ്ളി ഒരു കമ്പിളി നാരങ്ങ ഉണ്ടല്ലോ കമ്പിളി നാരങ്ങ ആഹ് നാ ആഹ് അതിന്റെ ചെറിയൊരു കറയുണ്ടായിരുന്നു വലിപ്പം ഓഹ് അത്രയും അങ്ങ് വളർന്നുവ ആഹ്, അത്ര ഒണ്ടായിരുന്നു ആഹ് ദൈവം അത്ര നമുക്ക് വേറൊരാക്കും ആക്കാതെ ദൈവം കാത്തില്ലേ പിന്നെ അതൊക്കെ എട്ത്ത് കളഞ്ഞെയ്ൻ്റെതായ ഒരു ശരീരത്തിന് ക്ഷീണവുണ്ട് എന്നുവെച്ചാ ഒരു ബെലക്കൊറവ് ആഹ്, ആഹ് നമ്മുടെ ഒരു ആഹ് നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളല്ലേ എട്ത്ത് കളഞ്ഞത്. അപ്പൊ അത് ആഹ് അതും അല്ല അത് ആഹ് അതും വലിയ ഏജ് ഒന്നും ആകാത്ത ടൈമില്
ഒത്തിരി അപ്പൊ നമ്മള് വെയിറ്റ് ഒന്നും എടുക്കാതെ സൂക്ഷിക്കണം ഓവർ വെയ്റ്റ് ഒന്നും നമ്മ എടുക്കരുത്
ആഹ് അതൊന്നും ഇല്ല ഇപ്പം വലിയ പണിയൊന്നും ചെയ്യുന്നില്ല. വീട്ടിൽ രാവിലെ എന്തെങ്കിലും അങ്ങോട്ട് അടി ള നിന്നോണ്ടുള്ള എന്തെങ്കിലും ഒരു സാമ്പാറ് ഒരു തോരന് ഒരു മീന് അല്ലെ സാമ്പാറ് അതല്ലെ മോര് ഒര് എറച്ചി ന്റെ ഇത് കഴിക്ക കഴികി അങ്ങോട്ട് വെക്ക പാത്രം അവിടെ നിന്ന് കഴുകുവാ ജോലിക്ക് പോരുക വൈകിട്ട് വരുമ്പോ ചപ്പാത്തി ഉണ്ടാക്കാ അതിന് എന്തേലും കറി ഉണ്ടാക്ക പാത്രം കഴുക ഇത് തന്നെ പരിപാടിയാണ് അല്ലാതെ വേറൊ ഒരു ജോലി ഇല്ല ഈ ചോ എന്ന് വച്ചാ കാലിന്റെ മുട്ടിനും എല്ലാം അങ്ങ് വേദന. ആഹ് ആഹ് മുട്ടിനൊക്കെ ഭയങ്കരമായിട്ട് എന്ന് വച്ചാ തെയ്മാനം പോലെ വെച്ചാ ആഹ് ഇതൊക്കെ ഇത് ഹോർമോൺ ചേഞ്ച് വന്നെത്തൊന്നു ഹോർമോണിന്റെ എല്ലാം പെ പെട്ടന്നങ്ങനായി പോയപ്പോഴേ മുട്ടുവേദനയായി മുട്ട് മുട്ടിന് ഒട്ടും വയ്യ മുട്ട് ആഹ് ഇതുകൊണ്ട് ഭയങ്കര വേദനയാ ഭയങ്കര വേദനയാന്ന്. പറഞ്ഞാലും പോരാ ഓ അതിന് ഞാൻ ദൈവത്തോടങ് പ്രാർത്ഥിക്കുക. ദൈവമേ എനിക്ക് ആഹ് മുട്ടുവേദനയൊന്ന് മാറ്റിത്തരാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥി വ
ആഹാ
അത്ര വേദനയ
മുട്ടിന് അപ്പൊ എന്തെങ്കിലും കാലൽ ചുറ്റിട്ടുണ്ടോ?
ഞാൻ ഈ തൊട്ട് ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. ബാൻഡേജ് രണ്ട് കാലിലും ബാ കൊണ്ടായ എവിടെയങ്കിലും പോയോ ഒത്തിരി നേരം നിൽക്കുവോ ഒക്കെ ചെയ്യുമ്പോ ഇമ്പഴത്തേനു കഴ്ച്ച മൂടിയും. രാത്രിയിലാണെങ്കിൽ കാല് നോത്ത് വെച്ചാ പിന്നെ ആ കാല് അവിടുന്ന് അനക്കാൻ. പ അത്ര വേദനയാ പിന്നെ നമ്മള് നടന്ന് തുടങ്ങിയാ അങ്ങനെ അങ്ങ് നടക്കും. പക്ഷെ ഈ പെതേഗിച്ച് നമുക്ക് എഴുന്നേറ്റ് നടക്കാനോ സ്റ്റെപ്പ് കേറാനോ ഒക്കെ ഭയങ്കര വേദനയാ. ന്നാലും നമ്മൾ ഇങ്ങനെ ഈ ഇപ്പോഴേ നമ്മള് വേദനയാന്ന് പറയാപ തന്നെ ആഹ് നമുക്ക് അങ്ങ് നാണക്കേടല്ലേ അതുകൊണ്ട് ഞാന് ഇതൊക്കെ അങ്ങ് കടിച്ചച്ച് പിടിച്ച് ഇച്ചിരി മോവും. പോയിട്ട് ചൂടുവെള്ളവും ആ ഒക്കെ തേച്ചും ഒക്കെ അങ്ങനെങ്
വല്ല തേയ്മാനാണോ അതോ വെള്ളം കിട്ടിയതാണോ അങ്ങനെ എന്തെങ്കിലും ആണോ
നീർ വീക്കമാണെന്നൊക്കെയാ ഡോക്ടർ പറയ നീർക്കെട്ട്. മുട്ടിനകത്ത് നീർക്കട്ട് ഉ അത് എന്താ മെഡിസിൻ കഴിക്കുമ്പോ വേദന കുറയും. മെഡിസിൻ നിർത്തുമ്പോ വീണ്ടും വരുവാ എന്തുവാന്ന് ആരറിഞ്ഞു.
യിരിക്കും നല്ലത് കാരണം വേറെ രോഗങ്ങൾക്കെ നമ്മൾ ഒരു ഒരു രോഗത്തിന് മരുന്ന് കഴിക്കുമ്പോ അടു ഇ വേറെ രോഗമായി തീരും.
തീരും അതുകൊണ്ട് മുട്ട നമുക്ക് നിലത്തോട്ട് നീ കുമ്പം തന്നെ ജീവം പോവാ പള്ളിയിലൊക്കെ ആയാലും എവിടെേങ്കലും പോയി പ പ്രയറിന് ഒകെ പോകുമ്പോൾ നിലത്തിരിക്കാം. ഭയങ്കര ബുദ്ധിമുട്ട് എന്നിട്ട് മുട്ടയിലോട്ട് പോകുമ്പോഴത്തേും ജീവൻങ്ങ് പോവാൻ മുട്ട്. നേത്തെ അതെല്ലാം ഈ സർജറി കഴിഞ്ഞുണ്ടായ കാര്യങ്ങളാ അതുവരെ എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു.
അപ്പൊ സർജറിയുടെ അതിന് വല്ല ബുദ്ധിമുട്ടും പറ്റിയതാണോ?
അതാ ഡോക്ടർ പറയുന്ന അതിന്റെ. ശരീരത്തിൽ ഉണ്ടാവുന്ന തേയ്മാനം സംഭവിക്കുകയണ്. തേമാനത്തിന്റെ തുടക്കമാണ്.
അല്ല നമ്മുടെ ശരീരത്തിന ഒരു അവയവം മാറ്റി കളഞ്ഞതല്ലേ അപ്പൊ പിന്നെ അതിൻ്റതായ ബുദ്ധിമുട്ട്. പ്രയാസം നമ്മുടെ ശരീരത്ത് വരൂം ട്ടോ?
ആഹ അങ്ങനെയൊക്കെ പിന്നെഇങ്ങനെന്ന്. വലിയ പണിയൊന്നും എടുക്കാതെ ഇന്നെ ഇങ്ങനെ ജോലിക്ക് വരും. ഇങ്ങനെ പോകും. അങ്ങനൊക്കെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ് പോവേ. ഒരു പണിക്കൊന്നും പറ്റ
പിന്നെ ജോലി സ്ഥലത്താണെങ്കിലും നിന്നുള്ള പണിയല്ലോ
ആഹ് ആഹ് ജോലി സ്ഥലത്തായാലും പേഷ്യൻസ് വരുന്ന സമയത്ത് നിക്കണം. പിന്നാ ഈ ഓർത്തോ കേസൊ ക്കെ ഉണ്ടല്ലോ എല്ലിൻ്റെയൊക്കെ. അതൊക്കെ വരുമ്പോ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കേറണം. നമുക്ക് അതിനകത്തും ഒരു ഇതൊക്കെയുണ്ട് മിഷനൊ ക്കെ ഉണ്ട്. അത് നമ്മൾ വേണം ചെന്ന് പ്രവർത്തിപ്പിക്കാന്. ഈ ഈ ഈ കം മ്പി ഇടുകൊക്കെ ചെയ്യുമ്പോ എവിടെ വരെ കമ്പി കേറീന്നൊക്കെ അപ്പ അപ്പം കാണാൻ വേണ്ടി ഒരു മിഷൻ ഉണ്ട് ഈ ഓപ്പറേഷൻ തീയേറ്ററിനകത്ത്. അപ്പൊ അത് ഓൺ ആക്കാനൊക്കെ ചെല്ലണം. അതിനൊക്കെ ചെല്ലുമ്പം കൊറേ നേരം ഒക്കെ നിക്കേണ്ടി വരും. അവിടെ നിക്കാനൊന്നും പറ്റത്തില്ല കാലിനങ്ങ് വേദനയാ. പിന്നെ കൊറെ നാള് ദൈവമേ കുഴപ്പൊന്നു ഇല്ലാതെ നടത്തണേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാ. പിള്ളാരൊക്കെ ആഹ് ആഹ് ആഹ് പിള്ളാരൊക്കെ കര പറ്റുന്നെടം വരെ.
അതെ അതെ ഹസ്ബൻ്റ്ന് എന്താ ജോലി?
ഹസ്ബൻഡ് ഗൾഫിലൊക്കെ ആയിരുന്നു. ഇപ്പം നാട്ടിലുണ്ട്. ബസ് സർവീസാ. നമ്മുടെ ബസ് സർവീസ് ബസ്.
ബസ് ഓടിക്കുവാണോ?
അല്ല ബസ് നമുക്ക് സ്വന്തായിട്ട്. രണ്ട് മൂന്ന് ബസ്സൊക്കെ ഉണ്ടാര്ന്ന്. പിന്നിപ്പോ അതെല്ലാം അങ്ങ് ഏഹ് ഈ നമ്മുടെല്ല കൊറോണ ടൈമിലൊക്കെ ഒത്തിരി നഷ്ടമൊക്കെ വന്ന്. പിന്നെ കൊറെ രണ്ട് മൂ മൂന്ന് ബസ്സൊക്കെ കൊടുത്ത് ഇപ്പം ഒരു ബസ്സും ഒരു ട്രാവലറൂ ണ്ട്. അതു അത് ന്റെ കാര്യങ്ങളും ഒക്കെ നോക്കി അങ്ങനെ പോവുന്നു. അതൂന്ന് പറഞ്ഞാ ഈ ബസ് എന്നൊക്കെ പറഞ് പിന്നെയുണ്ട് കണ്ടക്ടർ ഏഹ് ഡ്രൈവ് പുള്ളി ചെല സമയത്ത് ഡ്രൈവർ ആയിട്ട് പോകും. ചെല സമയത്ത് ഡ്രൈവർ വന്നില്ലെങ്കി പോകും. നമ്മടെ അയ് നമ്മടെ ആ റോട്ടിലോടുന്ന ബെസ്സാ. ഞങ്ങടെ റോഡ് ഈ ഭാഗത്തൂടെ പോവുന്ന ലൈൻ ബസുണ്ടല്ലോ.
ആഹ്
ആ ബസ് ആഹ് ബസ്സ്. ആഹ് ആഹ് ആഹ് അപ്പതൊ ക്കെ ബസ് ന്ന് നമുക്ക് വരുമാനൊക്കെ കിട്ടുവൊന്ന് പറഞ്ഞാലും അതിന് ബസ്സിന് അങ്ങോട്ട് പൈസായും മൊടക്കവുവുണ്ട്. നല്ല രീതീല് തീർച്ചയായും ആം ആഹ് ആന്ന് ആന്ന് അം തും ഈ ബസിന്റെ പണികളൊന്നൊക്കെ പറഞ്ഞാല് നല്ല രീതീല് നമ്മളങ്ങോട്ട് എറക്കണം. ഈ ഇതിന്റെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ ഇത് പണിയുന്ന സമയത്തൊക്കെ എത്ര ലക്ഷം രൂപകളാന്നറിയാമോ പണി പണിക്ക് വേണ്ടിയാവ് ആഹ് അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇന്നാലും ദൈവും കൊഴപ്പോന്നു ഇല്ലാതെ അമ്മയുണ്ട് അമ്മയുണ്ട് അമ്മ ഉള്ളത് കൊ ണ്ട് നമ്മള് വൈകിട്ടത്തെ കാര്യങ്ങൾ ഒക്കെ ഹസ്ബൻ്റൊക്കെ എടുത്തു കൊടുക്കൊക്കെ ചെയ്തോള്ളു. അതുകൊണ്ടീ പകുതിയും എനിക്ക് ആഹ് ഒര് സുഖാ വൈകിട്ട് ചെല്ലു അമ്മയ്ക്ക് വയസൊക്കെയുണ്ട് അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു എഴുപത്തിയഞ്ച് വയസ്സു ണ്ട് പക്ഷെ പുള്ളിക്കാരി നല്ല ഏഹ് മൃയ് ശ്വാസംമുട്ടൽന്റെ ഒരു ബുദ്ധിമുട്ടല്ലാതെ കാലിന്റെ മുട്ടിനൊന്നും യാതൊരു കൊഴപ്പവു ഇല്ല.
അത് പണ്ടത്തെ ആരോഗ്യല്ലട അതാണ് അതാണ്.
ന്നെച്ച് കാല് മട ക്കി വെച്ചൊക്കെ ഇരിക്കുമ്പോ നമുക്ക്റിയേ ഇപ്പ ഞാനാന്നെ മടക്കി വെച്ച് നമ്മള ഒരു കൊരടിയലോട്ടൊന്നു ഇരി ക്കാന്ൻക്ക് പറ്റത്തില്ല ഭയങ്കര വേദനയാ. ഉം പുള്ളിക്കാരിയാണെങ്കിൽ അആഹ് ആഹ് മീനൊക്കെ വെട്ടാനായാലും അല്ലേ തിനു പച്ച ക്കറി അരിയാനൊക്കെ നെലത്താ കൊരണ്ടിയേലായിരിക്കുന്നെ. എന്നാലും പുള്ളിക്കാരിക്കൊരു കൊഴപ്പൂല്ല എനി ഞൻ ഞാൻ കസേരലിരുന്ന്. ആഹ് ഞാൻ കസേരയിൽ ഇരുന്നിട്ട് മൊറം മടീ വെച്ച് ഞാനരിയ്ന്നേ. പുള്ളിക്കാരിക്ക് നെലത്തിരുന്ന് അരിയുന്ന ഇഷ്ടം ആഹ് ഓക്കെ ഓക്കെ.
ക്കെ
ആഹ് ഓക്കെ.